ഹലോ ഹലോ
ആഹ ഹലോ
ആഹ എന്താണ് കേൾക്കണ ചെയ്യ കേൾക്കണില്ല ഹലോ ഹലോ കേൾക്കലിയേ പറയാ ഹലോ ഹലോ
ആഹ് എട കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക ഇപ്പ കേൾക്കണ്ട് കൊറെ നേരം ഹല ഹലോന്ന് വെച്ചി
ഞാന ഇവിടെ വിളിച്ചോണ്ടിരിക്ക എന്തൊക്കെയു
ആഹ നല്ല വിശേഷം എന്താണ് ആഹ് ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം ങ്ങളത് കഴിഞ്ഞാ
ഇത്ര ടൈമ് ഒക്കെ ആവോ ഓ നമ്മൾ നേരത്ത യ്ക്കും
നേ നേരം വെയികും ചെലപ്പോ കുട്ടി ചെറിയ കുട്ടിയായുണ്ടേ അവളെ പിന്നാലെ ങ്ങനെ നടന്നിട്ടും തായിട്ടും കുളിക്കാന്ണ്ട് അവള ഒരു ഭാത്ത ആക്കിയാലെ എന്തലൊക്കെ പറ്റു
ഞാന് മോക്ക് കൊടുത്തോണ്ട്ക്ക അപ്പൊ അയിന്റെ എടേൽ ഈ കോള് തീർക്കാൻ നിക്കും ഇങ്കി ഒരാള ള്ളു ടാ
എത്ര ഒരാളാ മ്മ് എത്ര വയസ്
അതന്നെള്ളു
മ്മ് എത്ര വയസായി ഇന്ക്ക് മൂന്നാള്ണ്ട്
ഏ
മൂന്നാള് മൂന്നാ മൂന്നാള് എന്ത്ന്നറിയ ഒരാണ് രണ്ട് പെണ്ണും
ഓക്കേ ഇതിലേക്ക് എങ്ങനെ കേറിയേ
അതൊരാള് ഒരു ഒരു പെണ്ണ് ഇതേപോലെ നമ്പർ എടുത്തിട്ടേ മെസ്സേജ് അയച്ചതാ ഞങ്ങളെ ഗ്രൂപ്പില് ള്ള നിസ്സ നറഞ്ഞ ഒരു കുട്ടി നമ്പർ കൊടുത്തിട്ടേ
അങ്ങനെ കേറിയതാ
ഹലോ ആഹ് ഇടക്ക് ങ്ങനെ ബ്രയിക് ആവുന്ന് ആഹ് ആഹ് താണ്
പിന്നെന്താ എന്താ മീൻ കിട്ടി മീനന്താ കി.
വൈകീട്ടും എങ്ങനെ.
മീൻ മീൻ ന്തെ കിട്ടിയെ ചോയിക്കെ.
അയല അയല അത് സ്ഥിരം പരിപാടിന്നുല്ല എന്നേലും. നമ്മളങ്ങന അത്ര താല്പര്യള്ള ആൾക്കാരല്ല ഒന്നരാടന് ണ്ട് ചലപ്പോ ഒരാഴ്ചയെ ഒരി.
ആഹ് അന്തെ മീൻകൂട്ടുല.
ഏ അങ്ങ് പറ്റായിയല്ല അങ്ങനെ ആര്ക്കും ഒട്ടുംതാല്പപര്യാല്ല.
ആഹ് ഏ ആ വീട്ടില് ആരൊക്കേണ്ട്.
അതാണ് മയിന് ഇഡ്ലി ഞങ്ങൾ നാലാളാണ്.
ആഹ്
അവിടെ.
ഉപ്പ ഉമ്മ ഒക്കെണ്ടാ.
എങ്ങനെ.
ഉപ്പേമ്മക്കല്ലേ.
ഓ ണ്ട്ണ്ട് ണ്ട്.
ആഹ്
ങ്ങളതൊക്കെ എങ്ങനെ.
ആഹ് ഇക്കാന്റെ വീട്ടിലാവു ല്ലേ പ്പൊ. ആഹ്
ഹലോ.
ഹലോ ആഹ്.
ആഹ്
പിന്നെന്താ.
സുഖം അല്ല ങ്ങളെ നങ്ങള ഫാമിലി വീട്ടില് ഓ അമ്മള് നേത്തയ്ക്കും ഒരു ശീലാ.
അയിശരി ആഹ് നേരത്തെ കഴിക്കണത് നല്ലതാ വേറെ പണികളൊന്നും ല്ലങ്കി നേരത്തെ കഴിക്കാ മ്മ്. മ്മ് പിന്നെ എന്താ ഇക്ക എന്താ ചെയ്യണ്.
ഹലോ ആട്ടില ആ
ആല്ലല്ല.
നാട്ടിലില്ല.
ഇല്ലല്ല.
എ ഗൾഫിലാവല ഉള്ള.
ആ അതെ.
ഉഹ. പിന്നെ
ഇല്ലാത ഇത്ര ടാസ്ക് കംപ്ലീറ്റ് ആവാനായോ.